ഹലോ
ഹലോ കേക്കുന്നില്ലേ
അക്കേ ആഹ് കേക്കാം കേക്കാം എന്തെടുക്കുവായിരുന്ന് ജോലിയായിരുന്നോ
അല്ല ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കെടക്കായിരുന്നു
അതെയോ എന്തോ വയ്യാത്തെ കെടക്കുവാണോ അതോ ചുമ്മാ കെട
അല്ല ഇപ്പ മഴയൊക്കെ ആയോണ്ട് ഇപ്പ നല്ല തണുപ്പൊക്കെ ആണല്ലോ അപ്പ ഇങ്ങനെ ചുമ്മ അങ്ങനെ ഇവിടിങ്ങനെ കെടന്നപ്പഴേ
നല്ല മഴയാണോ അവിടെ ഇപ്പഴും
ഇപ്പൊ ചെറുതായിട്ടിങ്ങനെ ഇപ്പ നല്ലോരു വൈകുന്നേരം നല്ല കാറ്റും റ്റും മഴയുണ്ടായിനു അതിങ്ങനെ
ആണോ ഇവിടെ ഇപ്പം ഉച്ച തൊട്ട് വലിയ മഴയില്ല
ഉം ഇവിടെ നല്ല കാറ്റായിന് വൈകുന്നേരം മുതല് കറണ്ടൊക്കെ പോയേന് പിന്നെ ഇൻവേട്ടർ ഉണ്ടാവുമ്പോ പിന്നെ വലിയ സീനില്ലല്ലോ
ആഹ് അത് ശരിയാ ഉം ഇവിടെ ഇൻവേട്ടറില്ല കറണ്ട് പോകുമ്പോ അതുകൊണ്ട് ഭയങ്കര പിന്നെ മഴ പെയ്യുന്നോണ്ട് കറണ്ട് പോയല് കൊതുക് ശല്യം ഓ കൊതുക് ശല്യം ഭയങ്കെര ബുദ്ധിമുട്ട ഇപ്പൊ മഴയും കൂടെ ആയപ്പെത്തേന് അപ്പ്റോം ഇപ്പ്റോം എല്ലാം കണ്ടവോം വെള്ളോം നെർഞ് കെടക്കോയോണ്ട് ഭയങ്കര കൊതുക് ശല്ല്യണ് ന്നമുക്ക് ഫാനില്ലാതെ ഒരുസെക് ക്കെന്റ് ഇരിക്കാൻ വയ്യ. പക്ഷെ ഫാൻ ഇട്ട് കഴിഞ് കഴിഞ്ഞാൽ ന്നല്ലെ തണുപ്പും ഫാൻ ഇട്ടില്ലെങ്കിൽ കൊതുകിന്റെ ശ ശല്ലോം കൊതുകിന്റെ കടി കൊള്ളാൻ പറ്റോ അതുല്ല അസുഖങ്ങളല്ലേ മഴയായി കഴിഞ്ഞാ കൊതുകിന്റെ ശല്യം കൊണ്ട് അസുഖം ഏയാം ആഹ് അതെയതെ ഇപ്പൊ എന്തൊക്കെ അസുഖങ്ങളാ എലി പ്പനി കോളറ അതെല്ലാം ഈ പനിയാമ്പോഴല്ലിയോ?
ന്നപറീണെ ട്ട്ണ്
ആഹ് പറയുന്ന കേട്ടു ഇപ്പം ശിഗെല്ലന്ന് അങ്ങാണ്ട് പറഞ്ഞോണ്ട് ഫൈ വൈറസിന്റെ ഇതില്ട്ടേക്കുന്നെ കണ്ടു ഇങ്ങനെ കട് ത്ത പനിം, ശർദില്, വയറിളക്കോ ഒണ്ടെങ്കില് ആഹ് ഇൻഫോം ചെയ്യണോന്നും പറഞ്ഞിട്ടെ ഇങ്ങനെ ആഹ് അതെ അങ്ങസുഖങ്ങള മഴ മഴ ആയാലും അസുഖങ്ങളാ വെയിലായാലും അസുഖങ്ങള്
അതെ
ഇതിപ്പോ ഇങ്ങനെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കില് ഈ അളിഞ്ഞ വെള്ളത്തിലോ ഒക്കെ ചൗട്ടി ചൗട്ടി കഴ്‌ഞ്ഞഴിഞ്ഞാ പിന്നെ എലിപ്പനിയായി അങ്ങനെ അസുഖങ്ങളായി ഉം അതെ, അതെ മഴയായിക്കഴിഞ്ഞാ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വെളീലോട്ട് എറങ്ങില്ലെ ഒരു കൊഴപ്പോം ഇല്ല.
ക്ക് വിണ്ട് കീറെല്നോ
ആഹ് ഇല്ലില്ല എനിക്ക് അങ്ങനില്ല നേര്ത്തെ ഒണ്ടായിരുന്നു പക്ഷെ ഞാൻ അയിന് മരുന്ന് ഇങ്ങനെ തേച്ചാരുന്നു എനിക്കത് കൊറഞ്ഞേ. നല്ല വേദനയ എനിക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഒണ്ടാരുന്നു എന്റമ്മയ്ക്ക് അമ്മയ്ക്ക് നല്ലോണം ഇങ്ങനെ ഞാൻ അയ്ന്റെ അറിഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇങ്ങനെ കീറി ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടൊണ്ട് അതുകൊണ്ട് തൊടക്കത്തിലേ ഞാന് ങ്ങനെ കാല്ങ്ങനെ നല്ലോണക്ക് തേച്ച് കഴ്കീട്ട് നമ്മടെ അലക്ക് കല്ല്ല്ലേ അതേലിങ്ങനിട്ട് തേച്ച് കഴുകീട്ട് ഇങ്ങനെ ക്രീം കിട്ടുവാര്ന്ന് അത് തേക്കുവാര്ന്ന് അത്കൊണ്ട് ഇപ്പം കൊഴപ്പല്ല നല്ലായിട്ട് മാറി.
ഡോക്ടറെ കാണിച്ചിട്ട് വാങ്ങിയതായിരിക്കുലെ?
അല്ലെടാ, അല്ലെടാ അമ്മ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒണ്ടാര് അമ്മക്ക് ഇങ്ങനെ തേക്ക്ന്നെ ഞാൻ ക കണ്ടിട്ടുണ്ട് ക്രാക്ക് എന്നും പറഞ്ഞൊരു ക്രീം ഒണ്ടാരുന്നു അപ്പ ഞാൻ അതേപോലെ തന്നെ പോയി എനിക്കറിയാരുന്നയ്ന്റെ പേര് അങ്ങനെ പോയി മെഡിക്കൽ സ്റ്റോറി പറഞ്ഞിട്ട് വാങ്ങിയതാ പക്ഷെ നല്ല യൂസ്ഫുള്ളാരുന്നു. നമ്മള് കെ രാത്രി കെടക്കാൻ നേരം തേക്കണം അല്ലാ നമ്മള് തേച്ച് കഴിഞ്ഞാ പ്രയോജനല്ലല്ലൊ നമ്മളങ്ങോ ട്ട് ഇങ്ങോട്ടുങ്ങോട്ട് എന്തെടാ?
വാസ്ലീനെ പോലാ സാധനാണോ?
അല്ലല്ല ഓയ്ൽമെന്റ് ഓയില്മെന്റ നമ്മള് വേദനക്കൊക്കെ തേക്കുന്ന ഓയ്ൽമെന്റ് പോലതന്നാ സംഭവം. ആഹ് അതിങ്ങന കാലേ തേച്ചിട്ട് നമ്മള് രാത്രി തേച്ചിട്ട് കെടക്കാങ്കി രാവി ലെ ആമ്പഴത്തേന് അതങ് പിടിക്കുവല്ലോ അല്ലെ നമ്മളിപ്പ അടങ്ങിയിരിക്കുന്നില്ലല്ലോ. രാവിലെ
രാവിലാവുമ്പത് അങ്ങനാണോ അല്ലെങ്കി അത് പിന്നെ കഴ്കി കളയലോ?
കഴികിയൊന്നും കളയണ്ട അതങ്ങ് ഒണങ്ങി അങ്ങ് മാ അതേലങ്ങ് ന്നമുക്ക് സെറ്റായിക്കോളും ഇപ്പത് പ്രത്യകിച്ച് കഴുകുവൊ ടുക്കൊന്നും ചെയ്യേണ്ട ആവശില്ല നമ്മള് വാസ്ലൈൻ തേക്കുമ്പോ രാവിലത്തേക്കങ്ങ് ഒണങ്ങി പോത്തില്ലെ അതേപോലെ എന്ന് പറഞ്ഞോലെ അതും അങ്ങനങ്ങായി പൊക്കോളും നമ്മള് പ്രത്യേകിച്ച് ഒന്നും കാ എടുക്കണ്ട പിന്നെ കെടക്കുമ്പോ തേക്കണൊന്നേ ഒള്ളൂ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യ്ന്നോണ്ട് ഉം
ആതെ
പകലൊന്നും തേച്ചാ ശെരിയാവതില്ലല്ലോ ഉം പിന്നെന്താ? വൈകിട്ടത്തേക്കെല്ലാം ആയോ ചോറും കറിയൊക്കെ ആയോ?
ഓഹ് ചോറൊക്കെ രാവിലെ വെച്ചെത് ഇണ്ടാവോലോ ഇപ്പല്ലാരും അങ്ങനെയാണല്ലോ? പിന്നെ രാത്രികെക്ക് പിന്നെ വെക്കാറില്ല.
രും വൈയ്ട്ടതേക്ക് ചപ്പ് പാതിയെക്കെ ഒണ്ടാകും
ആഹ് ഇല്ല ഞങ്ങള അങ്ങനെ ണ്ടാക്കലൊന്നുംല്ല വടെ എല്ലാർക്കും ക്കൊഴപ്പംല്ല ചോറന്നെ തിന്നോളും രാവിലെ ണ്ടാക്കിയ ഭക്ഷണം ന്നെ എല്ലാര്ക്കും വല്യയ പ്രശ്നൊന്നുംല്ല
ആഹ് ചെലരിപ്പം ഈ ഡയറ്റ് ആയിട്ട് ഒരു നേരം മാത്രം ചോറ് കഴിച്ചോണ്ട് വൈകിട്ട് ചപ്പാത്തീ ഓട്സ് അങ്ങനെക്കെ കഴിക്കുല്ലോ അതാ ഞാൻ ചോയ്ച്ചത് ഓഹ് ഇല്ല ഇല്ല ഇവിടെം ചോറാ ഇവിടെ എനി ഈ ചോറ് എറങ്ങിത്തീ എറങ്ങിയില്ലങ്കില് ഉറക്കം വരാത്തൊരവസ്ഥെ
ഹ ഹ്ഹാ
അതുകൊണ്ട് എല്ലാരും അങ്ങനാ അത്യാവ്ശ്യം ചോറൊക്കെ വേണം കഴിക്കിന്ന് പിന്നെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് പുള്ളി പറഞ്ഞു കഴിഞ്ഞാ അതും എന്നും വേണോന്നൊന്നും ഇല്ല ഇടക്ക് ങ്ങാണോ ഇതുപോലെ പറയും എന്നാലും
ആണോ
പിന്നെ ഒന്നാംത്തെ കാര്യം ഈ ചപ്പാത്തിയെക്കെ ഉണ്ടാക്കാന അങ്ങ് മടിയാ അത്ച്ചിരി പാടുള്ളതല്ലേ നമ്മള് ദോഷമാവ് കോരി ഒഴിച്ച് ഉണ്ടാക്കുന്ന പോലെല്ലല്ലോ അത് കൊഴ ക്കണം ബോൾസ് ആക്കണം പരത്തണം തിന്നാൻ നല്ല സുഖവാ പക്ഷേ ആഹ് അതെ അതെ ഇഷ്ടവാ ഇവിടെ എല്ലാർക്കും ഇഷ്ടവാ ചപ്പാത്തീ പക്ഷെ ഈ ഒണ്ടാക്കുന്ന കാര്യം ഓർക്കുമ്പം ചിക്കനൊക്കെ വായ്ങ്ങുന്നില്ലേ ചിം ചിക്കനൊക്കെ വാങ്ങിക്കുന്ന ദിവസം പിറ്റേസം ചപ്പാത്തിയാക്കും അപ്പൊ ചിക്കൻ കറിയുടെ കൂട്ടിങ്ങെ അവ്ടെക്കെ ചിക്കൻ കറി ഇങ്ങനെ വെക്കുംമ്പം കിഴങ്ങക്കെ ഇടോ കിഴങ്
ഓഹ് കെയങ്ങൊക്കെ ഇടും കെയങ്ങ് ആഹ് ആഹ് ഇൻക്കും ഇഷ് റ്റാ നല്ല ടേസ്റ്റ് ആണല്ലോ അതില് ഇട്ടാല്
അതേപോലെ ണ്ടല്ലോടാ ഈ ചെലൊരിങ്ങനെ ഈ ബീഫിനാത്തെക്കെ ബീഫ് ആഹ് ഇങ്ങനെ കറി വെക്കുമ്പം കായണ്ടോല്ലോ ആഹ് കായെ അങ്ങനെ എന്തൊക്കെയോയിട്ട് ഞാനിങ്ങനെ കൺണ്ട്ട്ടുണ്ട് വെയ്ക്ക്ന്നത് സ്പെഷ്യലായിട്ട് ഇങ്ങനെ പെരട്ടു പോലെ ഇങ്ങനെ അവിടൊക്കെ അങ്ങനെ ഉണ്ടോ
ഇല്ലൽ ങ്ങൾടെണ്ടോ ഞങ്ങള് വടെ ടല്ലൊന്നും ല്ലാ
ഇല്ലാ ഞാന അങ്ങനെ കേട്ട്ട്ടൊണ്ട് എവിടേക്കെയോ അങ്ങൻ ചെയ്യുന്നായിട്ട് ഞാൻ നമ്മളങ്ങനെ ചെയ്യാർല്ലാ നമ്മളിങ്ങനെ സാധാ കറി വെക്ക്ന്ന പോലെ അല്ലെങ്കീ ഇങ്ങിനെ കൂടുതലും ഫ്രൈയ്യാ പിന്നെ പെരട്ട് പൊലിങ്ങനെ എടുക്കും ഒത്തിരി വെള്ളം അല്ലാതെ അങ്ങനെയെക്കെ എടുക്കും ഇപ്പം ഹ് ചിക്ക ക്കനും മീനും ഒക്കെ നല്ല റേറ്റ് ആയില്ലിയോ മീൻ മേടികിയാന്ന് വിയാര് ക്കുംമ്പം നല്ല റേറ്റ് അപ്പോർക്കും ചിക്കൻ വാങ്ങിക്കാ ചിക്കനും അപ്പ അതുപോലെ റേറ്റ് ഇപ്പം പിന്നെ പെര്ന്നാളും ഒക്കെ കഴിഞ്ഞ് ആ എടക്കാ ഒക്ക നല്ല റേറ്റ് ആയ്രുന്നല്ലോ ചിക്കന് അല്ലടാ മീനിരിപ്പുണ്ട് മീൻ നമക്ക് പുംഞ്ചേന്നെ കൊർച്ച് മീൻ കിട്ടീട്ടുണ്ടായിരുന്നു ആഹ് അപ്പാ അത് കൊറച്ച് വറ്റിച്ചതും കൊർച്ച് വർത്തതും പിന്നെ നമ്മടെ ഈ ചീമച്ചക്ക ന്നും പർഞ്ഞിട്ട് ഇപ്പൊ ഈ സീസ്സണാണല്ലോ ചീമച്ച ക്ക അറിയാവോ ഈ മരത്തി വല്യ മരത്തി ത്തിലുണ്ടാവുന്നാ ചക്ക പോലെ ഇരിക്കും കുഞ്ഞ്
സാധാ ആഹ് ചെറീയ ചക്ക ലെ
ആഹ് നമ്മടെ സാധാ ചക്കെയല്ല അല്ലാതെ ചീമച്ചക്കാന്ന് പറയും കറിയൊക്കെ വെക്ക്ന്നേ ആഹ് അത് മാം ആഹ് ഉപ്പെരിയെക്കെ വെക്കാം അതെ അതെ ഉപ്പരി എന്ന് പർഞ് കഴിഞ്ഞാ തോരനാണോ
ആഹ് ആഹ്
ആഹ് നമ്മടെ ഇവിടെക്കെ തോരൻന്നാ പറയാ അതാ ഞാൻ പെട്ടെന്ന്
ആഹ് ആഹ്
തോരൻന്ന് പറഞ്ഞ് ചോറൊക്കെ തിന്നാനെടുക്കുന്ന അതാണോ ഉദ്ദേശിച്ചേ അതോ ചായേരൂട നമ്മള് കഴിക്കുന്ന ഉപ്പേരി അതാണോ
അല്ല അല്ല അല്ല ചായന്റെ കൂടെ കഴിക്കണതല്ല ഉദ്ദേശിച്ചത്
ആഹ് അത് മറ്റേ ചക്ക നമ്മുടെ വല്ലുത് നമ്മുടെ പ്ലാവേൽ ഉണ്ടാവുന്നേ അതിട്ട് ചിപ്സ് ഒക്കെ ഒണ്ടാക്കും ഇത് ഞാൻ പറഞ്ഞത് ചീമച്ചക്ക അതിട്ട് തീയല് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അതും തേങ്ങാ കൊത്തും ആഹ് അതെ അതെ ഇത് ചീമച്ചക്കയാവുമ്പം തോരം വെക്കാനെ പിന്നെ തീയല് വക്കാൻ നല്ല ടേസ്റ്റാണെ തേങ്ങാ കൊത്തുവൊക്കെ ഇട്ടിട്ട് ആഹ് വഴറ്റിയിട്ട് നല്ല ടേസ്റ്റ് ആ വെക്കാൻ ഞങ്ങള് അത് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂട്ടത്തിലും ഈ മീൻ വറുത്തതും ഉണ്ടായിരുന്നു പിന്നെ ലേശം തൈരും ആഹ് തൈര് ആഹ് ചിപ്സ് ഈ വട്ടം പക്ഷെ ഒണ്ടാക്കീല കേട്ടോ പഴുത്തയൊക്കെ ആയിട്ടെടു എടുക്കുവാരുന്നു ഇവിടെ ഉണ്ട് ചക്ക മക്കക്കാണെങ്കി ഭയങ്കര ഇഷ്ടവാ
ആഹ് ആഹ് ഞാനിണ്ടാക്കി പക്ഷേ അതങ്ങട്ട് ഒരു കറുമുറു അങ്ങെ റെഡ്യാവുന്നില്ല
ആണോ ഇനി വെള്ളം പിടിച്ചിട്ടുണ്ടായിരിക്കും വെള്ളം പിടിച്ച് കഴിഞ്ഞാലേ ശരിയാവൂല അതിനെ എല്ലാരും മഴയ്ക്ക് മുമ്പേ ഇടും ആഹ് ആയിരിക്കും ആയിരിക്കും വെള്ളം പിടിച്ച് കഴിഞ്ഞാ പിന്നെ കൊള്ളൂല അത് തന്നെയല്ല പഴുത്തയൊക്കൊയായാലും വെള്ളം കേറിക്കഴിഞ്ഞ് കഴിഞ്ഞാ ഒരു ടേസ്റ്റ് ഇല്ല ആഹ് ഒരു മധുരം ഇല്ല
ഇത് പച്ചക്കാന്നെ ഉണ്ടാക്കിയത് പക്ഷെ എന്താറിയില്ല അതൊന്ന് പൊരി വരുന്നില്ല
ആഹ് എന്നാനി വെള്ളം കയറിയോണ്ടോ അങ്ങനെ എന്തേലും അല്ലെങ്കി ചക്ക മൂക്കാനൊണ്ടായിരിക്കും വിളഞ്ഞതല്ലായിരിക്കും ആഹ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കി നല്ലതായിട്ട് കിട്ടത്തില്ലേ ആഹ് ഈവട്ടം ചിപ് ചിപ്സ് ഒന്നും ഒണ്ടാക്കിയില്ല ഇല്ല ചിപ്സ് ഒന്നും ഒണ്ടാക്കില എനിക്കാണെങ്കി ഈ ഇങ്ങനെ ഈ ചക്ക വേവിച്ച് നമ്മളെടുക്കുവല്ലോ കൊഴച്ച് അത്ഷ്ടട്ടോ പക്ഷെ അത് അതിങ്ങനെ ആഹ് ആഹ് അതെ ഇവിടെ ചക്ക വേവിച്ചന്ന് പറയും അതിങ്ങനെ കഴിക്കുമ്പോ വയറ്റിലിങ്ങനെ ഗ്യാസ് കേറുവേ അതുകൊണ്ട് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പം കൊറച്ചാ കഴിക്കുന്നെ പെട്ടന്നങ്ങ് ഗ്യാസ് കേറും ആഹ് അതെ നല്ല രസാ മീൻകറിയുടെ കൂട്ടൊക്കെ കഴിക്കാനേ
ആഹ് അതെ
ഇവിട അങ്ങനെ എടുക്കും ചക്ക വേവിച്ചത് കപ്പ വേവിച്ചത് കപ്പയും നല്ല ഇഷ്ടവാ കപ്പാ വേവിച്ചതും മീൻ മൊളകിട്ടതും ഒണ്ടാക്കും ആഹ് ഇവിടെ ഒത്തിരി നാളോട് കൂ ടി ഇന്ന് ഒന്നു കിട്ടിയായിരുന്നു കപ്പ അതിപ്പം കുറച്ച് വേവിച്ചിട്ടുണ്ട് മക്കക്കൊന്നും ഒന്നും വലിയ ഇഷ്ടൊന്നുമില്ല കപ്പ വേവിച്ചത് അവർക്ക് മോനൊന്നും ഇഷ്ടല്ല കപ്പ ചീനി എന്തുവാ ചേമ്പ് ആഹ് ആ അല്ലേലും നേര്ത്തെ ഇവട അച്ഛന് ഉള്ളപ്പഴേ അച്ഛൻ മരിച്ചു പോയി ഇവിടുത്തെ അച്ഛൻ ഹസ്ബൻഡിന്റെ അച്ഛനെ അപ്പൊ പുള്ളിക്കാന് ഉള്ളപ്പയെ കാച്ചില് ചേ ജോലി കഴിഞ്ഞ് വരുമ്പോ പുഴുക്ക് വേണമാര്ന്നു കാച്ചില് അങ്ങനെ അങ്ങനെ പല ഐറ്റംസ് വെച് കാന്താരി ഉണ്ടല്ലോ കാന്താരി ചമ്മന്തി ഇങ്ങള് ഒടച്ച് പുള്ളിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടവ അയിന്റെ കൂട്ടത്തി കാ ത്തി അവ്ടൊക്കെ ആവുമ്പോ അടിപൊളിയല്ലേ അതെ അതെ മഴക്കെ ആവുമ്പത്തിന് ഒരു രസ അല്ലേ അങ്ങനെ
നല്ല രസാണല്ലോ കട്ടൻ ചായ അതൊക്ക കുടിക്കുമ്പോ
ആ സത്യം സത്യം പുള്ളി മരിച്ച കഴിഞ്ഞാ പിന്നെ ഇപ്പ അങ്ങനെ അങ്ങോട്ട് ഞങ്ങള് വല്യ ഉണ്ടാക്കലൊന്നുല്ല, പിന്നെ എടക്ക് തോന്നുവാണെങ്കി നോക്കും അത്രെ പിന്നെ എന്താന്ന്‌ വെച്ച് കഴിഞ്ഞാ ഇപ്പത്തെ പുള്ളേർക്ക് അതൊന്നും വേണ്ട, അപ്പ ഈ ചിപ്സും ബേക്കറി ഐറ്റംസും ഒക്കെന്റെ ഇഷ്ട, ആ അതെ
ഞാന് എന്റെ ഉമ്മ വിളിക്ക്ണ്ട്ട്ടോ ഞാ വിളിക്ക്യ
ആട ശെരിയെടാ ഓക്കെ,
ശെ